ആ ആ കേക്കുന്നുണ്ട് ഉം
അവിടെ എന്താന്ന് വ
ഇവിടെ എന്ന ഉച്ചക്ക് നാ രാവിലെവർക്ക് ഫ്രൈ റൈസ് പോലെ ഉണ്ടാക്കി കൊടുത്ത് മുട്ടേ ക്ക്ട്ട് അപ്പൊ ഉം ഞാൻ ഒറ്റക്കല്ലേ ഉള്ളു ഇതൊക്കെ വൈകുന്നേരത്തെ വൈകുന്നേരത്തെ വരുള്ളൂ
ഹസ്ബൻറിന് എന്താ ജോലി
ഓല് കടീലാണ് സൂപ്പർ മാർക്കറ്റ് പൊലെയുള്ള കട ഉം അപ്പൊ ഞാനങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. വൈന്നേരത്തെ ഇണ്ടാക്കുള്ളു രാവിലെ ഈ ക്ലീനിങ്ങും കാര്യങ്ങളും ഈ അലക്കലൊക്കെ കഴിയുമ്പത്തന് ന്നെ ഈ സമയാവും അപ്പോല് വൈന്നേര കൊറച്ചാളാവോണ്ട് വേം കയ്യല്ലോ
ആഹ കൈയും
പിന്നെ എങ്ങനെ മഴ ഉണ്ടെങ്കി കൊഴപ്പൊന്നുംല്ലല്ലോ തോടുമ്പോഴേൊന്നുംല്ലല്ലോ അടുത്തന്നും
അടുത്ത ഇല്ല ആ എന്നാലും കൊർച്ച് വിട്ടിട്ടൊക്കെ തോടാണ്. ഇങ്ങട്ടൊന്നും വള്ളം കേറൂല ള്ളം കേറാത്തൊരു ഏരിയാണ്
ആ അപകടങ്ങളൊന്നും ഉം ഉം ഉ ഉ ആഹ് ബ്ബടെ കൊഴപ്പൊന്നുല്ല ബടങ്ങനെ അങ്ങനത്തെ രീതിയല്ല മെയിൻ റോഡ് ഏരിയാണ് അങ്ങനെയന്നൂല ഉം റോഡ് സൈഡ പിന്നെ നബിദിന കുട്ട കുട്ട്യൾക്കൊക്കെ എന്ത് കുട്ടിയാളാണ്.
ആൺകുട്ടികൾന്നെ
ഉം പാട്ടൊക്കെ എടുക്കലോൽടങ്ങിയാ
ആ അപ്പൊന്ന് മോൻ വന്നിട്ട് പറയണ്ട് ദുഫെ സെലക്ഷൻ ആക്കീക്കേണു
ശേ ദഫിന് ആ ദഫിന് കൂട്യാ എന്ത വെച്ചാ നമുക്ക് എങ്ങോട്ടും പോവാൻ പറ്റൂല പിന്നെ അതൊ ക്കയ്യണ വരെ കുട്ട്യൾക്ക് അയ്ലേറ ബുദ്ധിമുട്ടാണ്. ഓരു പറീണ പോലെ
പഠിച്ചുണ്ടാക്കിട്ടേ അവസാനം അവരോ ചെറിയ എന്തെങ്കിലും ഒരു ഉപഹാരം ഉള്ളോ അതിന് കൊടുക്കുക.
ആ ആ അത് ഇവെടി അങ്ങൻതന്നെ കയ്ഞ്ഞറാവശ്യം അങ്ങനെയല്ലാർക്കും അതൊരിത്ണ്ടായിരുന്നു കുട്ടികൾ ഇത്രേ ത്രയും ബുദ്ധിമുട്ടി പഠിച്ച് കള്ളിച്ചേ ഒരു ദിവസം രാവിലെ തൊട്ട് പോരാ നബിദിനത്തിന് അങ്ങനെ വെയിലും കൊണ്ട് കുഞ്ഞുമക്ക മക്കളല്ലേ
ഉ ഒന്നൊന്നര മാസത്തോളം അതിന് വേണ്ടി പഠിക്കൂട്ടും ഈ സ്കൂളത്തെ പഠിപ്പൂല്ല മദ്രസയത്തെ പഠിപ്പൂല്ലന്നൊക്കെ പറഞ്ഞോ പക്ഷെ കഴിഞ്ഞാ ഇതാണ് സംഭവം ഇണ്ടാവും
ആഹ് ഞാന് ഇപ്രാവശ്യം അതേമാതിരി അവനോട് പറഞ്ഞു പയോഗിക്കുന്നുണ്ട ഞ് മാത്രം കൂടിയാൽ മതിന്ന് പറഞ്ണ് അവ ഇപ്രാവശ്യം കൂടണില്ല പറയണണ്ട് ആഹ് ന പ്രാവ്ച ക്കെ വന്ന്ണ് നല്ലണ്ണം ഇടങ്ങലായി പനി വന്നു അയ്ന്റെ ഇട ക്കെ ഇങ്ങനെ മേലളക്കി ഇങ്ങനെ കാണിച്ചിട്ട് ഉം
ആഹ് അയോൻക്ക് ഇന്റെ മുമ്പ് തന്നെ തുടങ് നിങ്ങനെ അളകി കളിച്ചതൊണ്ട് എന്താന്നറിയില്ല ങ്ങളുടെ പനി മാറിട്ടാണ് ഇങ്ങനെത് അയി കഴിഞ്ഞിട്ട് പിന്നെയും വന്നു അഓക്കെ കഴിഞ്ഞിട്ട് പോഓന് പ്രാവശ്യം കുടുന്നില്ലന്നൊക്കെ പറഞ്ഞു രണ്ടാളും കൂടീന്നു ഒന്ന് സ്കൗട്ടിനുണ്ട് പിന്നെ പർഞ്ട്ട് പ്രാവശ്യപ്പൊന്നും ഇല്ലാ തോന്നണ പറീണന്നും കേക്കാല്ല ആഹ് ഇങ്ങനെ അവിടെ വല്യ പരിപാടിയാണോ
ആഹ് ഇവിടെ രാവിലെ സുബഹ് വാൻ കൊടുക്കോള ണ്ടാവും പരിപാടി ആഹ് മഹ്രിപിന് തുടങ്ങിയാല് പക്ഷെ അതന്താച്ചിട്ടാ ഒരു കുട്ടി ഇ രണ്ടും മൂന്നും പരിപാടിടെ കൂട്‌തില് ങ്ങട്ടേ ചടപ്പിക്കും പക്ഷെ അവസാനാവു മ്പൊതിന് ആൾക്കാരോ ക്കെ നീച്ചു പോന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഒന്നും കൂടി ഒരു കുറച്ചു സമയ ങ്ങട്‌ കുറച്ച് പോയാടുത്തരു ഒന്നില് രണ്ടിലധികം പരിപാടി എടുക് കരുത് അർഞ്ഞിട്ട് അങ്ങനെ മദ്രസൽ കുട്ടിയോള് കുറവാണ് പക്ഷേ പരിപാടിയൊള് കുട്ട് ഒരു കുട്ടിക്ക്ന്നെ നാലും അഞ്ച്ണംഅങ്ങ്ട് കൊടുത്തിട്ടേ-
മ്ഹ് ഇതേണ് പ്രശ്നം ഞങ്ങള് പിന്നെ ഇവിടെ അങ്ങൻല്ല- ഞങ്ങക്ക് കൊറച്ച് കുട്ടികളേള്ളൂ ഞങ്ങള് ഒരു മണിയാമ്പ്ന്നെ കഴ്യും- നാല് മണി വൈകുന്നേരം നാല് മണിക്ക് തൊടങ്ങും ചെയ്യും- ഉം
ഇതിപ്പോ പിറ്റേ ദിവസങ്ങളൊക്കെ ജോലിക്കും ഒക്കെ പോകണ്ട ആൾക്കാരൊക്കെ ഉർക്ക വിച്ചിരുന്ന ഭയങ്കര ഇതല്ലേ
ആഹ് ബുദ്ധിമുട്ടില്ല മൂന്ന് മണിക്കൊക്കെ തങ്ങിയാല്-
മ്ഹ് -
പിന്നെ ഈ ചെറിയ മക്കള്ല്- കുഞ്ഞ് മക്കെക്ക്- ഉം ഇവിടെ പിന്നെ നേർത്തെയ്യും- ഇപ്പപിന്നെ ഒരു രണ്ടു പരിപാടിലധികം ഇവിടെ ആദ്യം മുതലേ എടുക്കാനാക്കില്ല പിന്നെ ഇപ്പൊ വല്യ- കുട്ടികളൊ ഒന്നും ഇപ്പോ മടിയായിട്ട് എടുക്കാതായി- ഒന്നാമത് ഇവിടെ അങ്ങനെയാണ് ഈ ഒമ്പാം ക്ലാസ്സില് - ദെവസവും വരുന്ന കുട്ടികളൊന്നും പരിപാടി എടുക്കണില്ല- മ്ഹ് - ഹലോ ഹലോ കേക്കണില്ലേ?
ആഹ് കേക്കണ്ട്-
മ് ഹ്- എവിടെ ഉംമാ ഹസ്ബൻന്റെ വീടെടുത്താ-
അല്ല എൻ്റ വീട് കൊറച്ച് കൊറച്ചൊക്കെ പോണം ഇവിടുന്ന്-
ആഹ് ആഹ് അല്ലാ തറവാടടുത്തിട്ടാന്ന് ചോയിച്ചാ-
ഇതാ ഞാന് തറവാടിലെന്നെണ് ഇവടെ വീട്ണ്ടാക്കി-
ആഹ്, ആഹ് ആഹ്, ക്ഷീണം ഉണ്ടാവില്ലേ -
അല്ല നാലാമത്തെ ചെറിയാള് വേറെപൊയ്ക്ക ഞങ്ങള് ഇവിടെ വെയ്പികും -
ആഹ് ആഹ് ഉം പിന്നെ ഇനിപ്പോ രാവിലെ വെച്ചന്നെ വൈന്നേരത്തെക് ആ ഫുഡ്ന്നെ ആവുല്ലേ
ആഹ് അതന്നെ
അപ്പൊ പണിഒന്നും ഇല്ലല്ലോ ഒക്കെ ഫ്രീയല്ലേ
ആഹ് നാല് മണിക്ക്ഷാവും കുട്ട്യോള് വരുമ്പോഴത്തിന് എന്തെങ്കിലും ഫുഡ്ണ്ടാക അങ്ങനെ
മ്മ് സ്നാക്സ് വന്നിട കഴിക്ക സ്നാക്സ് അങ്ങനന്നെ
ഇല്ല എന്തെങ്കിലുക്കെ പൊരിച്ച കടിയോ അങ്ങനെ എന്തെങ്കിലുഓക്കെ ഒണ്ടാക്കും
ആഹ് പൊറത്ത്ന്ന് വാങ്ങലില്ലേ
എന്തേ പുറത്തുന്നു ആഹ് വാങ്ങാരൊക്കെണ്ട് പിന്നെന്താ
പിന്നെ വീട്ടിലാരൊക്കെണ്ട് വേറെ
എന്റെ വീട്ടിലോ
ആഹ്
ഹസ് എന്റെ വീട്ടില് ഇനിക്ക് ഒരു താത്ത, ഒരു അനിയത്തി, ഒരു കാക്ക, ഉമ്മാ, ഉപ്പാ.
ആഹ്
ഉം പിന്നെ വേറെന്താ
ബാങ്കോട്ക്ണണ്ട്ലേ
ഉം എന്നാ ഓകെ ഉം
ആഹ്